സുഖല്ലേ ഫുഡ് ഒക്കെ കഴി ച്ചോ ഓ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാണ്, നിങ്ങളെന്താ ഫുഡൊക്കെ കഴിച്ചോ? ച്ചു കുട്ടികൾക്ക് കൊടുക്കാണ് ഇങ്ങൾക്ക് എന്തേരുന്നു സ്പെഷ്യൽ ഫുഡൊക്കെ ഇണ്ടാർന്നോ? ആഹ്
അത് ശരി, ഞങ്ങൾക്കിവിടെ വെണ്ടക്ക കറി മീൻ പൊരിച്ചതൊ ക്കെയാണ്
ആ ആഹ് ഉപ്പേരി ഉണ്ടാക്കാറില്ലേ
ഏ ഉപ്പേരി അങ്ങനെ എടക്കൊക്കെ ഉണ്ടാക്കും എപ്പളും ഉണ്ടാക്കൂല ഉപ്പേരി അല്ലെങ്കി വെല്ല ചക് ക്ക അങ്ങനത്തെ എന്തേലൊക്കെ ഇണ്ടാക്കും
അഹ് ആഹ്
ക്കേ കിട്ടാണ്ടോ
ഓ ചക്കൊക്കെ ഇഷ്ടം മാതിരി
അതേല്ലേ മാങ്ങ മാങ്ങടെ ടൈമ് കഴിഞ്ഞോ അവിടത്തെയൊക്കെ മാങ്ങേന്റെ ടൈമ് കഴിഞ്ഞോണ്ടിരിക്കിണ് ആ ഇവിടൊക്കെ ഏകദേശം കയിഞ്ഞു മാങ്ങൻ്റെ സീസണൊക്കെ ഉം ചക്കങ്ങനെ മു കോമാങ്ങ ഇവടെ ഇല്ല അവടെ ഈ പുളിമാങ്ങ
അഹ്
അങ്ങനത്തെ ഓരോ നീലൻ മാങ്ങ ഇണ്ട് വീട്ടില് ആഹ് അത് ആദ്യായിട്ട് കായ്ച്ചതാണ് ഇതുവ ഇണ്ടായിട്ടില്ല ഇപ്രാവശ്യം ഒരു അഞ്ചെട്ടെണ്ണം ഇണ്ടായി ട്ടിണ്ട് അതങ്ങനെ അർത്തിട്ടില്ല മൂ ത്തിങ്ങനെ വരണിണ്ട് ഉം കൊറച്ചുയരത്താണ് കവറിട്ടൊടുക്കണ്ടതല്ല എഹ് എത്തൂലേനു. അ ആ ഇല്ലെങ്കി ഇപ്പ ആവുമ്പോയൊക്കെ പക്ഷികളൊക്കെ കഴിച്ചിട്ട് എങ്ങോട്ടൊക്കെ ഇട്ടോളും ആ അവിടെ എ ന്ത് മാങ്ങേൺ കൊമാൻങ്ങേൻ ഏഹ് കോമങ്ങ നല്ല മധുരം ഉണ്ടാവും പഴത്താല്ലക്കെ ഓ നല്ല പഴപ്പ് ഏറിയത് എനിക്കിഷ്ടല്ല കൊറഞ്ഞ പഴപ്പല്ലാം ഏഹ് നല്ല മത് നല്ല പഴുത്തര് അളഞ്ഞോണ്ടൊരു ഉം പിന്നെ ആ ഒരാള് പൊറങ്ങിച്ചിക്കാണ് മ മറ്റുള്ളവരൊക്കെ കഴിച്ചു
ആഹ് ആഹ് ഹ കഴിക്കോ കഴിക്കാ മ
കഴിക്കാൻ മടി ഉണ്ടാവും ഏഹ് കഴിക്കാനങ്ങാ ചെലവൾക്കൊക്കെ മടിയാണ് ചെലവലൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ എല്ലാർ കൊന്നുംമടില്ല ആൾക്കാരല്ല വല്ലൃൾക്കാർക്കാർ
എങ്ങനെ മീന വെജിറ്റബിളൊക്കെ പോവു
വെജിറ്റബിളൊക്കെ പോകോ? ഏ വെജിറ്റബിളൊന്നുംങ്ങനെ പോകൂല ചെലപ്പൊക്കങ്ങനെ എന്തേലൊക്കെവല്ലെഷ്ട്ട ട്ട പ്പേരിയള് അങ്ങനെക്കെയൊള്ളൂ എപ്പളന്തെലുംവാണം മ് ആ അപ്പൊ അങ്ങൻതന്നെല്ലേ മക്കൾക്കൊന്നും പറ്റ റ്റൂലല്ലോ പച്ചക്കറി പ റ്റൂലല്ലോ അവിടെങ്ങനെ
ഇവിടെ അങ്ങനെ തന്നെ മീനോ ബീഫോ ചിക്കനൊക്കെ ഉണ്ടെങ്കി അത് മഞ്ഞിക്കാണ്ട കഴിക്കും പിന്നെ ചോറടെ ബാക്കി ചടക്കും
ആഹ് ഫുഡൊക്കെ എങ്ങനെ ഒറ്റ നേരംണ്ടാക്ക ബ്രക്ഫാസ്റ്റിനക്കെ എന്താ ഉണ്ടാക്കല്ല്
അത് അങ്ങനത്തെ കണക്കൊന്നുന്നില്ല ഏതോ ഓരോ ഐറ്റം പുട്ടോ അതോ പക്ഷെ
ദോശ അടെ മ മക്കൾക്ക് ഇഷ്ടമാ ദോശ ശരി അണ ഉ ഇവിടെ അപ്പോ അങ്ങനെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പല ഇതും ഉണ്ടാക്കും
ആ ആ ആ
ആ ആ ചപ്പാത്തി നൂൽപുട്ട് ആ ചപ്പാത്തിയ ഇഷ്ട വല്യ ഇഷ്ടൊന്നുല്ല നല്ലോണം കഴിക്കും ആ ഇടക്ക് ഇടക്ക് മാറി മാറി ഇങ്ങനെ ചിലേലൊക്കെ പൻസാരഇട്ടിട്ട് കഴി കരയണേ അങ്ങനെയാണ് എന്നൊന്നും കരയൊന്നുംണ്ടാക്കൂല ഇടക്ക് കറി ഉണ്ടാക്കും എന്നും ഉണ്ടാക്കോന്നില്ല ഇന്ന് ചപ്പാത്തി ആ കിഴങ്ങ് കറി ഇർന്നു ചപ്പാത്തി കെഴങ്ങ് കറി തിന്നാം
ആ ആഹ്
കെയങ്ങുകറി ഒക്കെ എല്ലാതും അരിഞ്ഞ് മസാല ഇട്ട് വാട്ടി അങ്ങനെ ഇണ്ടാക്കലാണ്
ആ ആ
ലാസ്‌റ്റ് തൂമിച്ചലില്ല
ആ ആ
പിന്നെ ഒന്നിച്ച് അങ്ങനെ ഇട്ട് വെക്കുക വാട്ട് ഒന്നും ചെയാതെ വെക്കുകയാണെങ്കിൽ പിന്നെ തൂമിക്ക ക്കണം ലാസ്റ്റ്
ആ ആ
അ ഓല് അങ്ങനെ ആ ഇല്ല തേ ഇല്ല തേങ്ങ അരക്കലില്ല
ആ തേങ്ങല്ലേ
ആ തേങ്ങയൊക്കെ വീട്ടിലുണ്ട് പക്ഷെ രാവിലത്തെ കറിയിക്കെന്നും തേങ്ങര ക്കലില്ല
ആ ആ
അങ്ങനെ തേങ്ങരക്കൂല അവിടെ വേണോ തേങ്ങ ക്കരച്ചിട്ട കറി ഉണ്ടാക്കല് ഉം ഇവിടെ രാവിലെത്തെ കറി തേങ്ങ അത് ശരി ന്നത്തെ ഫുഡൊക്കെ എല്ലാവാരും കഴിച്ചിട്ടുണ്ടാവൂലേ
ഓ ഫുഡ ഒരുതൊക്കെ കഴിച്ചക്കണ് ഇഞ്ഞരാളുണ്ട് ഓക്ക ഒരേ ടൈമിൽ എത്തൂല
ടൈമിന് എത്തൂല എല്ലാരും ഉം അത് ശെരി വർക്കിന് പോയോരോരെ ഉം അയിന്റെ ഫ്രീക് ഉം നിങ്ങള് ഫുഡൊക്കെ പൊറത്തുന്ന് വാങ്ങി എല്ലാരും കഴിച്ചോ ആ എല്ലാരും കഴി മോനാണ് ലാസ്റ്റ് ഓന് ഒറങ്ങിച്ച് കാണപ്പോ ഓരാണ് കഴിഞ്ഞത് ലാസ്റ്റ് ഉം ആ ആ ഫുഡ ഒക്കെ പുറത്തുന്ന് ഒക്കെ മേടിക്കുവോ മേടിക് ൾക്കാരാ കൊ ഇല്ല കുറവാണ് എപ്പോഴെങ്കിലൊക്കേ ആ
അങ്ങനെ വല്ല ഇഷ്ടമല്ല ഇന്
ആ ബിരിയാണിയെക്കെ വീട്ടിൽ ഇണ്ടാക്കുവോ ആഎങ്ങനെയ ഇങ്ങള് ഇണ്ടാക്കല് ബിരിയാണിയെക്കെ ഇപ്പം വേഗം എളുപ്പപരിപാടിയ ആ ആ ആ ചിക്കനോട്ടാ ബീഫോണ്ടെക്കേ ഏതാ ഇത് ഇങ്ങാക്കല് ചിക്ക
രണ്ടൂണ്ടാക്കും ചിക്കൻ പിന്നെ അധി
പിന്നെ അധികവ്ടെ ആർക്കും ഇഷ്ടല്ല കുട്ട്യൾക്ക് ഇഷ്ടാണ് ഉമ്മാക്ക് ഇഷ്ടല്ല ഉമ്മാക്ക് കഴിക്കൂല അപ്പൊ പിന്നെമ്മ അധികം ബീഫന്നെ
ഇന്ന്പ്പോ പറയ്ണിണ്ട് മകന് ബ്രോസ്
കന് ബ്രോസ്റ്റ് വേണം ബ്രോസ്റ്റ് വേണം ആ ഇനീപ്പൊ ഇണ്ടാക്കീയൊട്ക്കണം ആ അങ്ങനത്തെ ഒക്കെ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വേക്കാറില്ലേ ആ ആ അധികം അങ്ങനെ തന്നെ ഉം നിങൾ ണ്ടാക്കുവോ കഴിക്കാലോ നിങ്ങള് ഇണ്ടാക്കോ നിങ്ങള് ഇണ്ടാക്കോ
ണ്ടാക്ക ച്ചാൽ ഉണ്ടാക്കി നോക്കല്ലേ ഇപ്പൊ യൂട്യൂബില് എന്ത് വിഭവം ഉണ്ടാക്കണല്ലേ
യെ എല്ലാ വിഭവം അറിയാലോ ആ ആ ഇണ്ടാക്കാ ബിരിയാണി ഒക്കെ ദമ്മ്ട്ടിട്ടാ വെക്കല് മന്തിഒക്കെ ക്കെയുണ്ടാക്കോ ഓ മന്തിയൊക്കെ ണ്ടാക്കൊക്കെ ചെയ്യും ടേസ്റ്റ് ഒക്കെ പലദിവസം പലേമാതിരിയാവും അതെ ഇവിടിം ഞങ്ങൾ ഇടക്കൊക്കെ ഇണ്ടാക്ക് ബിരിയണി മന്തിയൊക് എറക്കൊക്കെ ഉണ്ടാക്കും പൊറാട്ട അങ്ങനെഎന്തെങ്കി എപ്പളെലും വെടിക്കുന്നതെന്നെ ഒള്ളു പൊറത്തിന്നൊന്നും ഒന്നും അങ്ങനെ വേടിച്ചലില്ല. ആഹ് ആ എങ്ങനെ ഇഷ്ടല്ലാഞ്ഞിട്ടോ ഫുഡ്‌ യെ യെ പുറത്ത പുറത്തിന്നതികം എന്തെങ്കിലൊക്കെ ഇണ്ടാക്കാണെങ്കില് വീട്ടിലിന് ഇണ്ടാക്കെക്കാരം അപ്പൊപിന്നെ രണ്ട് നേരം ആഹ് കളുണ്ടാവും ആഹ് ആ പുറത്ത്ന്നൊക്കെ, മറ്റേ ഒക്കെ കൊട്ന്നാ ആ ടൈംആണ്ട് കണക്കാക്കും അതെ അതെ ഇബല് അപ്പൊ ആ ഒരു ടൈംമ് ഇണ്ടാവൊള്ളൂ നമ്മള് പൊറത്തിന്നൊക്കെ വാങ്ങി കഴിഞ്ഞാലൊക്കെ ആ ആഹ് അതെഞ്ഞെ ആ കണക്കാക്കില്ലെനൊള്ളു, ക്യാഷ് ആവുകയും ചെയ്യും, അതെ നമുക്ക് സാധനം ഉണ്ടാവുല്യ. സാധനം ഉണ്ടാവുല്യ. ഒക്കെ പിന്നെ നല്ല വെലല്ലേ എല്ലും മേടിക്കണെങ്കില് ആ ആഹ് പ്രത്യേകിച്ച് കൊറേ ആള്ക്കാരൊക്കെ ഉള്ള വീട്ടിൽ. ഇല്ലാവുമ്പം പൊറത്തിനൊന്നും കൊണ്ട്ന്നാ തെകീലയ്, കൊട്ന്നാ നടക്കൂല എവിടിം എത്തൂലല്ലേ, എവിടിം എത്തൂല്ല അപ്പൊ അധികം വീട്ടിൽ തന്നെ ഉണ്ടാക്കല് ആഹ് ആ പൊറാട്ടെന്നും നമ്മള്ണ്ടാക്കിയാലും ശരിയാവൂല അങ്ങന ഉണ്ടാക്കാനൊന്നും കയ്യൂല്ല നിൽക്കൂല മക്കള് അയക്കൂല്ല്യാ ആഹ് ആഹ് അപ്പൊ എപ്പളേലും ഓൽക്ക് പൂതിയാവുമ്പോ ഇണ്ടാക്കും. ബിരിയാണിം മന്തി അങ്ങനത്തെ പിന്നെ എല്ലാ ഫുഡും ഉണ്ടാക്കും. പക്ഷെ ഈ ബ്രോ ഇന്ക് പൊറ അങ്ങനെകണ്ട സാധനങ്ങളൊന്നും ഇണ്ടാക്കലില്ല. ആഹ്, അയിന് എട ഇല്ലാ
ഉം ആ ആ എടക്കരോന്ന് പാർസൽ ആക്കന്നെ.
കഴിക്കൂല്ലേ, ഓലൊന്നിനും സമ്മയി ക്കൂല, ആഹ് ആഹ് എന്തേലും ഇണ്ടാക്കാനാവുമ്പോൾ വഴി ചേലോലതിന് കാത്തി ക്കൂല. ആ ആ അങ്ങനെ അക്ഷരങ്ങള് ഇണ്ടാവൂലാ അപ്പോ പിന്നെ അയിന് നിക്കൂല. അല്ലേലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം
മ് മ്
മേടിക്കോളും ചെയ്യാ നിങ്ങളെങ്ങനെ വീട്ടില് സാധനങ്ങളൊക്കെങ്ങനെ ഒന്നിച്ചു കൊണ്ടല്ലാണ്? ഞങ്ങൾക്കിവിടെ എളച്ചന് ഷോപ്പിൻഡ്, ആഹ് അപ്പൊ പിന്നെ അതിനനുസരിച്ചിങ്ങനെ പലചരക്ക് ഷോപ്പേക്കാരം ലെ
ആഹ് ആഹ് പലചരക്കിന്റെ ലിസ്റ്റ് ഫുൾ പച്ചക്കറി
പച്ചക്കറി അവിടെ ഇണ്ട്. ആഹ് സൂപ്പർ മാർക്കറ്റ് പോലെയോ, സൂപ്പർ മാർക്കറ്റ് അല്ല ആഹ് ഏകദേശത്താലൊക്കെ ഇണ്ട്. ഹ് അപ്പത്തിന്റെന്നും ഒന്നും അറിയണ്ടല്ലെ അവിടന്ന് ഇങ്ങനെ കൊ
ആഹ് ആഹ്
ആഹ്
വെജിറ്റബിളൊക്കെ ഫ്രഷ്
അപ്പ എല്ലാ സാധനങ്ങളും ഏഹ് പൊറത്തിന്ന് മേടിക്കുമ്പോളൊക്കെ നല്ല പൈസ അല്ലെ
ആഹ് ആഹ് ആാാ
ഹ്മ് അടുത്തന്നെ ഷോപ്പൊക്കെ ആ ആ ഇവിടെ അടുത്തന്നെണ് ഹ്മ്മ് ഞങ്ങളങ്ങാടിലെന്നെ മ് ടൗണില് ക്കരങ്ങള്ലെ മ് ആഹ് ആ ഉം കൊറച്ചങ്ങട്ട് പോരാന്ണ്ട് അങ്ങനെയാവുമ്പ എന്തുവാണെല് നമുക്ക് ക്ക് എടങ്ങേറില്ല, ഇവിടൊക്കെ ഇങ്ങനെ എല്ലാതും കിട്ടൂല കൊറ ച്ചു ഉൾഗ്രാമ ത്തിലാണ് ഞങ്ങളൊക്കെ, അപ്പൊ കൊറച്ചങ്ങട്ട് പോണം. ന്നാലൊള്ളു കിട്ട, ഹ്മ്മ് ആ അപ്പൊ കൊണ്ടരുമ്പോലൊക്കെ ഒന്നിച്ചു കൊണ്ടരും, ആ ഒന്നിച്ച് കൊണ്ടരും. പിന്നെ ബീഫോ മീ മീന് തൊക്കെ വീട്ടികൂടി വരും അപ്പം അങ്ങനെ വേടിക്കും ഇങ്ങ ആഹ് ആ, പിന്നെന്താ വിശേഷം, ന്നായ്ക്കോട്ടെ ഞാൻ പിന്നെ താവും ഓക്കെ ന്നാ
ഓക്കെ എന്നാല് ന്നാ
ഓക്കെ.